ഹലോ
ആഹ് നേരത്തെന്താ പെട്ടെന്ന് കട്ടായിപ്പൊയി ഞാനിവിടിങ്ങിങ്ങനെ സംസാരിക്കണ്ട് കൊറെ കഴിഞ്ഞപ്പോഴാ മന സിലായത് കോള് കട്ടായിക്കണന്ന്
ആ ഞാന് കൊറച്ച് തെരക്കിലാണ് കോള് വന്നേന് അപ്പൊ ഞാന് ഉം ഇപ്പൊ അങ്ങനെ കട്ടാക്കിയതാഞ്ഞു ഉപ്പാന്റെ അനിയന്റെ അനിയനെ ഓലും വീട്ടിക്ക് വര്ണ്ണ്ട് പറഞ്ഞു അവിടന്ന് പണീണ്ടായിന്ന് അത്ര ആയ്ക്കണ് വീണിട്ട്
ആത്ശെരി എന്നിട്ട് കാണാ
ആ പോയൊക്കെ ചെയ് തീനു പക്ഷേ ഇപ്പ അയിനെന്തെക്കെ കുറച്ച് വെയ്യാപറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടത്ത് പ്രഷറിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്
ആഹ് ആഹ് ആ ആത്ശെരി ഇപ്പൊ വീട്ടിലാണ് അതോ
വാപ്പന്റെടുത്ത് തന്നെയാണ് വാപ്പാനെ നോക്കുന്നത്
ഹോസ്പിറ്റലിലായിരുന്നു
ഏ ഒരുപാടായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയായിരുന്നു ഉപ്പങ്ങനെ നടക്കും പിന്നെവയ്യാണ്ടാവും പിന്നേം കൊണ്ടോവും പിന്നെ കൊറേ ഫിസിയോതെറാപ്പിയും കാര്യങ്ങ ളൊക്കെ ചെയ്തിനു പിന്നെ ഇപ്പെന്താനു വയ്യാ ആ ഇണ്ടെൻകി ഇടക്കിങ്ങനെ കാണും ഇന്നാളും ഇതേമാതിരി ഒരീസം ബ്ലഡ്ഡൊക്കെവന്ന് ഛർദിക്കാനൊക്കെണ്ടായെന്
ആ അതെ എന്നിട്ടിപ്പാ ഇപ്പെന്താ അവസ്ഥ
അതിന് ഇപ്പ എന്തായെന് വയ്യാപറഞ്ഞ്ങ്ങാണ്ട് അവല് വിളിച്ചീന്
അത്ശെരി
കാണാൻ എല്ലാരും വെരീന്നൊക്കെ പറഞ്ഞു അങ്ങന എ നമ്മള് പെരക്കാരൊക്കെ കാണാൽ തൊടങ്ങീ
ആ ആ ആ അതേ ഇൻഫെക്ഷൻ ഉണ്ടാവേ അപ്പൊ ആരും കാണാൻ സമ്മയി യിക്കൂല
അപ്പ പിന്നയിന്റെ മേത്ത്ന്ന് കുറേ പൈപ്പും അതുംക്കെ ഊരിയിട്ട്ക്ക്ണ് അപ്പൊ പിന്നെ ചെറുതായിട്ട്ങ്ങനെ ഇങ്ങനെ നടത്തി കൊണ്ടും ഞാൻ ഒല്ക്ക് രണ്ട് മക്കളായിക്കണ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ്പോ തന്നെ വേഗം രണ്ട് മക്കളെ അള്ള കൊട് രണ്ട് മക്കളായിക്കണം ഒന്നിപ്പോ ടെൻത്തിലെ എത്തി മൂത്തത് പിന്നെ ഒന്നാ ഇല്ല ഞാന് പത്താംക്ലാസ് പഠിക്കുന്ന സമയത്ത് കല്യാണം ഉണ്ടായത്
ആഹ ആഹ ആഹ
ഒരു മൂന്ന് നാല് വർഷം ആയപ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചുണ്ട്
ആഹ ആഹ ശരി
അപ്പോ അപ്പോ ആന്നായിട്ടൊന്നും ഇല്ല കുട്ടികളക്കൊ വരും അപ്പൊ ഇങ്ങനെ വെയ്യാണ്ടാവും ഒരു ബാലൻസ് പോണ മാതിരി നമ്മൾ പിടിക്കണം അങ്ങനെ കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടോകും പക്ഷെ ഞങ്ങളാരും പിടിക്കൂല കേട്ടോ അതിന്റെ മോൾക്ക നല്ല വശുണ്ട് പിന്നെ എന്റെ എളാപ്പയും പിടിക്കും കാരണം ഇല്ലല്ല അങ്ങനെൊന്നും ഉം നമ്മളെ നമ്മള തോളൊക്കെ ഇങ്ങട്ട് കൈയിട്ട് അതിന്റെ കൈ ഇങ്ങട്ട് ഇടിപ്പിക്കാം എന്നിട്ട് നമ്മൾ അരക്കത്തിന് ചേർത്ത് പിടിക്കുക ആ കയ്യമ്മേല് കൂടി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ച് കൊണ്ടവരണം
അങ്ങനെ പിടിക്ക അങ്ങനെ നടക്കൊള്ളൂല്ലേ
അത്ര കുറച്ച് പ്രായമായിട്ടൊള്ളു ഭക്ഷണം നമ്മൾ നല്ല ചാലിച്ചിട്ട് ഞമ്മൾ കുട്ടിയാൾക്ക് കൊടുക്കുമ്പോലെ ക്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് നല്ല ചെറിയ ഉരുളാക്കിയിട്ട് എന്താണ് വായന്റെ ഉള്ളിലെക്ക് വെച്ചകൊടുക്കണം അപ്പൊ ഇങ്ങനെ ചിലപ്പോ ഇങ്ങോട്ട് തന്നെ ഇങ്ങെ നീങ്ങ നീങ്ങ വരും വീണ്ടും അങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കും അങ്ങനെ നമ്മുക്ക് ജൂസൊക്കെ ഇപ്പൊ കൊടുക്കല് നിർത്തി ഇപ്പം ഇങ്ങനെ ചോറ് നല്ല ഉടച്ചിട്ട് അങ്ങനെ കൊടുക്ക ഡോക്ടർ പറഞ്ഞേ ഇനി ചവച്ചൊക്കെ ചവക്കണം പല്ലൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകല്ലേ അത് അപ്പൊ ഇപ്പ കൂടി പൈപ്പ്ഇട്ട് ക്ക്ണ് അപ്പ അതക്കെ ഊരിട്ട് ഇനി ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ അത് പിന്നെ അങ്ങനെ കൊടുത്തു പക്ഷെ ഞമ്മക്ക് ഞാനൊന്നും പോയാ കൊടുക്കൂല കേട്ടോ എനിക്ക് വീടുകാരന്ന് വെച്ച്ൽ പോയിട്ട് ചെയ്യോ നമുക്ക് ധൃതി കൂടും എളാപ്പ എളാപ്പന്നല്ലേ എല്ലാളാപ്പന്നെ ചെയ്യാം ഒരാളായിട്ട്ള്ളാപ്പ അങ്ങനെ പറ ഇടക്കൊക്കെന്ത ഇന്താണ് വേറെ എളമാരുണ്ടല്ലോ ഓലടത്ത് കിടക്കാൻ നല്ല നല്ലതുള്ള ഒരു കോണ്ടാക്ട് ഉള്ളോർ അങ്ങനത്തരൊക്കെ ഓലെങ്ങനെ നോക്കി ശീലമുള്ളവര് ചെയ്യിപ്പിക്കും പി പിന്നെ ടൈമിംഗ ഉണ്ട് ഭക്ഷണം കൊടുക്കാന് മരുന്ന് കൊടുക്കാന് ബാത്റൂം കൊണ്ടാവാന് ഒക്കെ ടൈമിങ് ഉണ്ട് പിന്നെ ബെഡിൽ ഇങ്ങനെ ആ സമയം കൊണ്ടു പോയിട്ട് കഴുകിച്ച് എല്ലാം ചെയ്യാം ആ സമയം വഴുകിയൽ അപ്പൊ അതവാ എത്താ വെഴുകി അങ്ങനൊണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പ തന്നെ ബെഡിലാണ് മൂത്രം പോകും ബെഡിനൊക്കെ ഷീറ്റ് ഇട്ട്ക്കാണ് അത് ഇപ്പ എളപ്പാക്ക് യൂണിയന്റെ പണിയാ ഇളപ്പ അങ്ങാടിയില യൂണിയൻ ഇല്ലേ നമ്മൾ ബസ്സിന്റെ മുകളിലൊക്കെ ലോറിലൊക്കെ ലഗേജ് വരുമ്പോളെക്കെ ഇറക്ക ല്ലോ ആഹ ആ അയിന്റെ പണി അപ്പൊ മുപ്പര് ടൗണ്ന്ന് കൊറച്ചൊക്കെ ങ്ങട്ട് ഉള്ളിലോട്ട് ആക്കിക്ക്ണ് പണി ഓലെ വീടിന്റെ കൊറച്ച് എടുത്ത്ക്ക് ആക്കി പിന്നെ മുപ്പര് വണ്ടിമ്മൽ വേഗം വരും ആസമയത്ത് ഒപ്പം ഉള്ളോർക്ക് ഒക്കെ അറിയും അങ്ങനൊരു പ്രശ്നാണ് ഇവർക്ക് ഉള്ളത് എന്ന് ആ വരക്കുക എന്നുള്ളത്
ആ ഇതിപ്പോ ആരാന്ന് പറഞ്ഞത് അമ് എളാപ്പേ ആ ആ ഉ ആഹ അവര്അനിയനില്ലേ എളാപ്പാടെ ഏറ്റവും ചെറുതാ
ചെറിയ മോനാണ് ആർ എളപ്പാരുണ്ട് എ ന്റെ വാപ്പ മൂത്തത്
മ മോളെ കല്യാണം കഴിഞ്ഞോ
അഹ്
ഇല്ല എളാപ്പാന്റെ മോൾ പത്താം ക്ലാസ് പ്പം
എഴുതിയിട്ടുള്ളൂലേ ആ ആ രണ്ട് കുട്ട്യേളാണ്ലെ.
ആ ഓൽ രണ്ടുപേര് ആണ് ഒര് പെണ്ണും ഒന്ന് പിന്നെ അയിന്റെ ചെർതാണ്.
ആ ആ.
ഉം ചെർതിന് ഇപ്പോ പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സോ ഒക്കായി
ആയിട്ടുള്ളൂല്ലേ.
ഉം അല്ല, ഓലൊക്കെങ്ങനെ ചെയ്തൊടുക്കും മോന്റെ ഇപ്പം ഒന്നിനും മോന്റെ മോന് മ്മാരെ ഒന്നൊന്നും ചെയ്തൊടുക്കാനൊന്നും പറയ ഒക്കെ മോളും തവാപ്പിന്നന്നെ എല്ലാം.
ചെയ്യൂലേ ആ ആ ആ എന്താണ് ഇങ്ങനെക്കെ ഓരോ അവസ്
ആ കാർമ്മെ വണ്ടിമലൊക്കെ പോവുമ്പോത്തന്നെ. അങ്ങനെനൊക്കായിട്ട് മ്മളെ ഫാമിലീല് അമ്മളാട്ട് മുന്നിൽ കാണി
ആ അതന്നെ ഇങ്ങനൊരു അനുഭവം ഇണ്ടായ പിന്നെ പേടിയായില്ലേ.
അതാണ് പേ ന്താണ് തലമത്തെ മുടി മുഴുവനൂം കളഞ്ഞ്ണ്. പ്പൊ പിന്നെ കൊറച്ച് കൊറച്ച് മുടികളൊക്കെ വന്നപ്പോ മുടി ചെലപ്പം സംസാരം ഞമ്മക്ക് ചെറിയ കുട്യേള്മാരെ സംസാരം തീരിയൂ അതേപോലെ ഭക്ഷണയിക്കുമ്പണ്ടല്ലോ എന്താണ്. എളാപ്പ പിന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോ എളാമക്കത് ഇറങ്ങാണ്ട്. ഇങ്ങട്ടിങ്ങനെ മുന്നോട്ട് വരും.
അത് ശരി സ സ്സ് ആഹ് അല്ലെങ്കിലും അങ്ങനെള്ളവർക്ക് നല്ല ദേഷ്യാവും. പറഞ്ഞിട്ട് കാര്യല്ല എത്ര നല്ല സ്വഭാവാ മുന്നേണ ങ്കിലും ഇങ്ങനൊരു സാഹചര്യം വന്നാ ദേഷ്യം തന്നെയ്ക്കാരം.
പിന്നെ എളാമ്മ ഇരിക്കണ ക കെടക്ക്ണ കട്ടിലിമലൊക്കെ ഞമ്മള് ചാരിയാലൊക്കെ തലന്റെ ഉള്ള്പ്പളും നല്ല വേദനാണ് പാവത്തിന്. അപ്പ തലന്റെ ഉള്ള് സഞ്ചാരടിക്കുമ്പോ ആ കട്ടിലനങ്ങുമ്പം ഓഹ് നല്ല വേദനാ
സംസാരൊക്കെ ക്ലിയർ ആയി അ
സംസാരം ചെറിയ കുട്ട്യേള് പറയണ പോലെ അമ്മക്ക് വല്ലാതെങ്ങട്ട് തിരിയില്ല പിന്നെ ഇപ്പ ഇങ്ങനെ വിളിക്കും, ഒരു നാവിങ്ങനെ മടങ്ങണ പോലത്തൊരു ഫീലിംഗാണ് അമ്മക്ക് തോന്നാ തിരിയെന്നല്ല. പക്ഷെ ഓല്ക്ക് സ്ഥിരായിട്ട് കാണണോല്ക്ക് തിരിയും പിന്നെങ്ങനെ ചോയി ഉം ബാത്ത്റൂം പോണാ ആഹ് മൂത്രയിക്കാ അമ്മളെ കുട്ട്യേള് സംസാരിക്കുമ്പോ അമ്മക്ക് അറിയില്ലേ ചെറിയ കുട്ട്യേള് അയിനും മാണ്ടീട്ട് ആഹ് വല്ല്യ കുട്ട്യേള് കുഞ്ഞ് കുട്ട്യേള് സംസാരിക്ക്ണേ സ്ഥിരായിട്ട് കേക്ക്ണ അമ്മമ്മാർക്ക് മനസ്സി
ആ സ്ഥിരായിട്ട് കേക്കണൂർക്ക് മനസ്സിലാവില്ലേ ഇവർ എന്താണ് ഉദ്ദേശിക്ക്ണെന്ന് ഞമ്മക്ക് മനസ്സിലാവുവല്ലോ.
ആഹ് അപ്പൊ അതേപോലെ തന്നെ ഇവര് സംസാരിക്കുമ്പോള്- അമ്മള് നല്ലോണം അയിന് എന്താണ് ഇങ്ങനെ എഫ്‌ഫോർട്ട് എടുത്ത് ശ്രദ്ധിച്ച് നിന്നാലേ ഞമ്മക്ക്- എപ്പോളും കാണാത്ത അമ്മക്കൊക്കെ കൊറച്ചീച്ചങ്ങനെ കി
അതന്നെ അതന്നെ
ഇന്നോട് ചോയിക്കുവേ അന്റെ മോളാണോ അന്റെ കുട്ടിയാണോ അങ്ങനെയൊക്കെ ചോയി ക്ക് വോ അവൻ ഞാനെ എന്താ ഈ പറയുന്നെ - ഇങ്ങനെ ഓർത്ത് ഓർത്തിട്ട് പിന്നെ ഇന്ക്ക് കിട്ടി ഒരു മൂന്നാലൊട്ടെക്ക ഇന്നോട് ചോദിച്ചപ്പ ഇന്ക്ക് മനസ്സിലായത് ഇത് എങ്ങനെയാണ്
എന്ന് യെന്ന് നമ്മള് കാണണം സംസാരിക്കുണ്ടെങ്കി നമ്മക്ക് വേഗം മനസ്സിലാവും
ആ മനസ്സിലാവും നമ്മള് എപ്പളേലും ഓലെക്ക ഇതേമാരി ഓല് വിളിക്കുമ്പോ നമ്മള് പോവോളെ ഇനീപ്പം ആ പിന്നെ ഓല് എല്ലാ പരിപാടിക്കും കൊണ്ടോണന്നാ ഡോക്ടർ പറഞ്ഞിക്ക്ണത് നമ്മള് കുടുംബത്തില്. എന്ത് പരിപാടി ആള് കൂട്ണോടം ഇണ്ടെങ്കിലും ഓളെ കൊണ്ടോണം ഓളെ സംസാരിപ്പിക്കണം. ആഹ്
പിന്നെ എന്നെങ്കി ഒറ്റപ്പെട്ട പോലെ കൊണ്ടോയില്ലെങ്കി ഇപ്പൊ അതൊരു മാനസിക ടെൻഷൻ
അത് വേറെണ്ടാവും പക്ഷെ എളാപ്പം ആരാ ചോയിച്ചാല്- ഭർത്താവാണെന്ന് പറയും ആഹ് അത് പറയ്ണ്ട് ത് ഉമ്മാനെ കാട്ടിക്കൊടുത്താണ്ട് ആരാ ചോയ്- ച്ച മ
ആ ഹ് ആ ഹ് ആഹ്
അപ്പൊ അതൊക്കെ ആ അങ്ങനെ അയിന്റെ മ് കുട്ടിളെ അയിന് അറിയണ്ണ്ണ്ട് അയല ത്തെ ഇപ്പൊ എന്റെ പേര് ചോയിച്ച എന്റെപേര് പറയും പക്ഷെ ഫുള്ളായിട്ട് ഇത് കിട്ടിണില്ല കൊറച്ച് കൊറച്ച് ഇങ്ങനെ കിട്ടണ് ഇണ്ട് ഇല്ലാ പക്ഷേ ഡോക്ടർ പറഞ്ഞത് അത് അന്ന് ഒമ്പത് വർഷം കൊണ്ട് പൂർണമായും ക്ലിയറെയ്ത് നമക്ക് തിരിച്ചിട് ആ ഒമ്പത് വർഷക്കെ കഴിഞ്ഞ് ആയ സമയത്താണ് ഒന്നായ്റ്റ് അങ്ങണ്ട് ചർദിക്കലും കുളി റൂമില് പിടിച്ചിട്ട് കിട്ടാണ്ട് വെയ്റ്റ്ള്ള ആളല്ലേ പിടിച്ചിട്ട് കിട്ടാണ്ട്ങ്ങട് കയ്യ്ന്ന് പുവ്വാ അത്രെ മൂപ്പര്ക്ക് മൂപ്പരെ കാല്മ്മെ നിക്കാൻ പറ്റാത്തൊര് പ്രയാസാ വന്നത് ദപ്പോ പതി മൂന്ന് പതിനാല് വർഷം പോലായ് മറ്റെ രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ച് ങ്ങാണ്ട് അറ്‌വത് കഴിഞ്ഞിട്ട് വന്നതാ ഇന്നട്ട് പിന്നാണ്ട് കൊണ്ടാക്കൊല്ലോ അമ്മളെ അറ്‌വത് കഴിഞ്ഞ് വന്നിട്ടൊന്ന് കൊണ്ടാക്കൊല്ലോ അങ്ങനെ കൊണ്ടാക്കാൻ പോയതാ പോകുമ്പോ വഴീന്ന് ബെയ്ക്ക്മ്മല് വൻ ലോറിൻ ലോറിമ്മല് ഹാൻഡില് കൊളത്തീതാന്നാ പറയ് ലോറി സൈഡിൽ ഇവല്ങ്ങനെ നിന്നോണ്ടിരിക്കുമ്പോ ഹാൻഡില് കൊളത്തിങ്ങാണ്ട് വണ്ടി വൽ ച്ചാണ്ട് പോയതാ അപ്പൊ മു രണ്ട് കുട്യ രണ്ട് കുട്ടിയോളും വീണു ളാപ്പിം വീണു എളാമിം വീണു. എളാമ വീണത് കല്ല്മ്മക്കേര്ന്നുത്ര സൈഡില് ആഹ് ആ അയ്മ താത്തെയ്മെ തല അടിച്ചതാണ്ർ കുട്ടിന്റെക്കെ കൈയിനക്കെ സ്ക്രാച്ച് വന്നൂ ചെർ തിനും തന്നെ ചെറ്തായിട്ട് അവ്‌ടിം ഇവിടെക്കെ സ്ക്രാച്ച് വന്ന് എളാപ്പാന്റെ കയ്യിന്റെ തൊലി ഒന്നായിട്ട് ഓഹ് എളാപ്പാന്റെ ഒരു കയ്യിന്റെ മുട്ടിന്റെ കീപ്പട്ട് തൊലി ഒന്നായിട്ട് കാലിന്റെ തൊടൊക്കെ ഊരി തൊലിങ്ങണ്ട് ഉരിഞ്ഞീന്നതാ ണാ റോട്ട്കൂടി വലിച്ചു കൊണ്ടോയ്ട്ടേയ് ഇന്നാലും അയ്ന്റെ അടീലും പെ ട്ടില വേറെ വണ്ട്യോൾലും പെട്ടിലാ അങ്ങനാണ്ട് കയ്ച്ചിലായി കിട്ടി ക്ഷേയ് ഞമ്മളെ പെര ക്കാരന്നെ നോക്കണം ഓലെ പെരക്കാര്ക്ക് നോക്കാൻ കയ്യൂല ഓൽക് സാമ്പത്തി കായ്ട്ട് കൊർച്ച് പ്രയാസ സാണ് ഒരിത്പ്പമ്മള് പറ്യ ചെറ്യേ സംഖ്യകളല്ലല്ലോ എല്ലാരും സഹായിക്ക
എത്ര പോ എത്ര സ സ തൊക്കെ കഴിഞ്ഞ്ണ്ടാവൊല്ലോ ഓപ്പറേഷൊക്കെ കഴിഞ്ണ്ടാവൊല്ലോ ലേ. കഴിഞ്ഞിട്ടുണ്ടാവലോല്ലേ
പ്രാവ്ശ്യം എത്ര ഓപ്പ്റഷ കഴിഞ് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനൊന്നല്ല ഓരോന്ന് പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ ഓപ്റഷൻ ചെയ്യലേ പിന്നെ വയറ്റ്ന്ന് പോവാനും ന്താണ് ഭക്ഷണം കൊടുക്കാനും ഒക്കത്തിനും ഓരോരോ ഓപ്ഷങ്ങളന്നെ ന്നെ ഏഹ് ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇത് വരെ കല്യാണം കഴിച്ചിട്ടി ഇവൻ കല്യാണം കഴിക്കൂലാന്നാ പറഞ്ഞത്.
കല്യാണ അല്ല അയിന്റെരു ഭാഗ്യംല്ലേ എളേമോൾതൊരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കി ഇപ്പൊ അത് അങ്ങനെ വേറെതും നോക്കാണെങ്കി ആര് ആരാ ഇങ്ങനെ നോക്കാ
എളാപ്പ പറയണതേ ഇന്റെ കയ്യിന്നല്ലെ ഇന്റെ പെണ്ണിന് സംഭവി ച്ചത്ന്നാ പറയ്ണതേ അത് എളാപ്പാക്ക് നല്ല ഷോക്കേക്ക്ണത് ഏട്ടന്മാരൊക്കെ പറയും അനക്കൊരു ജീവിതം നമുക്കൊരു ജീവിത വേണ്ടടോ ഈയ് ഇങ്ങനെ നടന്നിട്ട് ഓൾക്കിപ്പെന്താറിയോ ഓള് നമ്മെളല്ലാരും നോക്കൂലെന്നൊക്കെ പറയും അത് ശെരിയാവൂല
ആഹ് അതന്നെ എത്രയാലും പ്പൊ എളാപ്പ നോക്കണ പോലെ ആവുലല്ലോ ഇതിന്റെ സന്തോഷം അതന്നെല്ലേ എളാപ്പ നോക്കണ കാരണല്ലേ
അതെ കുട്ടിന്റെ വണ്ടി വരണ്ട്ട്ടോ ഞാ വിളിക്
ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇന്റെ മോളും വിളിക്ക്ണ്ട് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കേ.